ആഹ്
ആഹ് ഓ കേൾക്കുണ്ടാവോ ആഹ് ഞാൻ ഒന്ന് മണിയാണ കേൾക്ക നിങ്ങൾ ഇങ്ങോട്ട് വിളി ച്ചേ നിങ്ങൾ ഹലോ പറയമായിന്നോ ഓക്കെ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖം ഇവിടെയും സുഖം നല്ല സുഖം ആര് ആരൊക്കെ ഉണ്ട് വീട്ടില്
വീട്ടില് ഞാനും എന്റെ രണ്ട് മക്കളും ഉം ഹസ്ബനൻഡ് ഗൾഫിലാ ഉം മക്കള് ഒരാള് മുന്നില് ഒരാളൊന്നിലാ
അതെയോ ഓക്കെ ആഹ് എനിക്ക് മൂന്ന് മക്കളാണ് മൂത്താള് വെൽഡിങ് രണ്ടാമത്താള് ഇലക്ട്രീഷ്യൻ പ്ലംബിംഗ് മൂന്നാമത്തെ മോള് മോളുടെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായി ഒരു വയസ് കഴിഞ്ഞു എനിക്ക്ത്ര ഏജന്റ് അമ്പതിനായി സുഖായി പോണ് കൊഴപ്പില്ല ക്കെ പണിയാണ് കുലിപ്പണിയാണ് ഇവിടെ ഇല്ല വേറെ സ്ഥലത്ത് നാട്ടിലാണ് പണി ഉം
ആഹ് ആഹ് വേറെ എന്തൊക്കെ എന്നിട്ട് മക്കളെ വീട്ടിലുണ്ടോ
ആഹ് ഉണ്ട് മോ വലിയ മോളും മോനും മോളും ഉണ്ട്
ആഹ് ആഹ് ഫുഡ് കഴിക്കാനായോ ഉം ആഹ് ആഹ് ആഹ് ഫുഡ് കഴിക്കാനായോ
ആഹ് ഫുഡോക്കെ ആയി കഴിച്ചിട്ടില്ല ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് ഇനി കഴിക്കണം ആഹ് മക്കളൊക്കെത്രലാ പഠിക്കണേ ഓ ആഹ് ഇനി പഠിപ്പിക്കണന്തേലും ഇന്ന് ഒരു നേരത്തിനീ വരില്ലേ പഠിപ്പി തിരക്കൊന്നുംല്ലല്ലേ ആഹ് ആഹ് ഓക്കെ ഓക്കെ ആഹ് എങ്ങനെയാ വീട്ടില് കൃഷിയും കാര്യങ്ങളൊക്കെ
കൃഷി അങ്ങനല്ലാ നമ്മൾ പച്ചമുളക് ചീര അങ്ങനത്തക്കെ പൂള ഉം ഉം
അത് വീട്ടേക്കുള്ള പച്ചറിയൊക്ക കിട്ടുമായിരിക്കും
അങ്ങാ കൊറച്ച് അവ ഞാൻ എന്റെ ഒരു ഇതിന് വേണ്ടി ഇതാ
ആഹ് ഓ ഓ ഓക്കെ ഓക്കെ നമ്മൾക്ക് പിന്നെ അത്രക്ക് മാത്രം സ് സ്ഥംന്നല്ല വേറും അഞ്ചസെന്റ്‌ സ്ഥലത്ത് ഒരു വീട് അതില് കുറച്ച്ന്തൊക്കെ വച്ചട്ടുണ്ട് മുരിങ്ങ ങ്ങ നെല്ലിക്ക ചെറു നാരങ്ങ നിറെ കായിച്ചുണ്ട് കേട്ടോ ഈ പ്രാവശ്യം ചെറു നാരങ്ങ നിറെ കായിച്ചു പിന്നെ പേര
ചെല ആഹ് ആഹ്
അതൊക്കെണ്ട് മുരിങ്ങിയൊക്കെ ഉണ്ട് ബാക്കിലുണ്ട് ചക്ക ഒരു പ്ലാവ്ണ്ട് ചക്ക ട്ടില്ല ആർക്കും കൊടുത്തിട്ടില്ല ഉം അങ്ങനെ അവിടെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കോവയ്ക്ക കോവയ്ക്കൊക്കെ ഉണ്ട് ആഹ് കോവയ്ക്ക് വള്ളി നമുക്ക് കഴിഞ്ഞാ പ്രാവശ്യം വച്ചത് കൊണ്ട് ഇണ്ട് കോവക്കൊക്കെ ഉണ്ടാല് ആഹ് അല്ല എന്നാലും കുറച്ച് ആഹ് ആഹ് നല്ലോണം കഴിക്കപ്പം കിട്ടും ഇപ്പോ ഒരു വള്ളി മാത്രം കായിച്ചപ്പോ പത്ത് പതിഞ്ചനൊക്കെ കിട്ടീട്ടുണ്ട്
ആഹ് ആഹ് ആഹ് നമ്മൾ നട്ട് നമ്മക്ക് പറിക്കുമ്പോ താണല്ലോ സന്തോഷാണ്
ചെറുനാരങ്ങ ആയിരുന്നു ചെറുനാരങ്ങ നല്ല പോലെ വന്നിട്ടേ നിറയുണ്ട് ആൾക്കാര് വരുന്നോരും മ്പോന്നൊരൊക്കെ വലിച്ചു പോലും നമുക്ക് അത് കാണുമ്പോ ഒരു കൗതുകം അതേ അങ്ങനെ ഉം കടയിൽ ഒരെണ്ണം അഞ്ച് രൂപ വിലയല്ലേ നമ്മളെ ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ട് കൊണ്ട് പോണ്ടതല്ലേ ആഹ് നമ്മുടെ റമളാൻ മസൊക്കെ എന്തായിരുന്നുഅപ്പൊ ഇവിടുന്ന് ഞാൻ ഇപ്രാവശ്യം റമളാൻ മാസം ചെറുനാരങ്ങേ മേടിച്ചിട്ടില്ല നമുക്ക് അവിടന്ന് തന്നെ കിട്ടേ ഉണ്ടർന്നു കിച്ചണിൽ തന്നെ കിട്ടി വന്നവരും പോയൊരൊക്കെ കൊണ്ടോയി ഇഷ്ടം പോല ആയിക്കോട്ടെ അവനെ നമ്മട് ഒന്നും പറഞ്ഞില്ല ആദ്യ ക്യാഷ് അല്ലെ കൊണ്ട് പോക്കട്ടെ ന്നു വിചാരിച്ചു
ആഹ് ആഹ്
ഞമക്ക് അടുത്ത പ്രാവശ്യം നോക്കാലോ എന്ന് പറഞ്ഞിട്ടേ യാത്രയക്കെ പോവാറുണ്ടോ
യാത്ര ആഹ് പോവാറൊക്കെ ഉണ്ട് നാട്ടിലുണ്ടാവുമ്പോ ഹസ്ബൻഡ് നാട്ടിലുണ്ടാവുമ്പോ
ഓ ഓ ഓ വരാറായോ ആള് വരാറായോ?
രണ്ട് വർഷാവാനായി. രണ്ട് വർഷം ആകുമ്പോ രണ്ടു മാസം ലീവ് ഉണ്ടാവും ആ ആ അപ്പൊ പോവാറുണ്ട്.
കാര്യങ്ങള
ആഹ് വെരുന്നേന്റെ മുന്നേ് മക്കള് പറഞ്ഞിടും ഇങ്ങനെ പോണ അങ്ങനെ പോണം
ആഹ ആ ആ ആ യാത്രൊക്കെ ഇഷ്ടണോ
യാത്ര ഇഷ്ട പുറത്ത് പോണം അവർക്ക്
ദു ദുരെക്കെ പോവാ തോ ഒരു വൺഡേ ട്രിപ്പണോ നു രണ്ട് മൂസ ട്രിപ്പൊക്കെ എങ്ങനെയാണ് ആ ഓക്കേ ഓക്കേ ഓക്കേ അങ്ങനെ പോവാറല്ലേ ഉം ആ ഉ ഭക്ഷണൊക്കെ എങ്ങനെയാ കഴിഞ്ഞോ ആയോ
ഇല്ല കഴിച്ചിട്ടില്ല ഭക്ഷണ
അതെല്ലെ രാവിലെ വെച്ച കഴരിക്കല്ലേ വൈകുന്നരം ഇഞ് കഴിക്കൻ ഇള്ളത് കൊണ്ട
ആഹ
ഇഞ്ഞപ്പോ നാളെ നേരത്തെ എണിക്കണ സ്കൂളക്ക് കുട്ടിനൊക്കെ വിട്ടാക്കാണ്ടല്ലേല്ലേ ന ആ നാളെ നേരത്തെ എണച്ച് അവർക്ക് പറപ്പടക്കുമ്പക്കെല്ലാം കാട്ടിക്കൊട്ടണല്ലോ ആ എങ്ങനെയാ സ്കൂളിൽ അടുത്ത് തന്നെയാണോ സ്കൂളക്കെടുത്താ
അല്ല വണ്ടിക്ക് പോണം
വണ്ടിക്കാ വണ്ടി വണ്ടി വരുവോ വീട്ടിലക്ക് വണ്ടി വരുവോ
മഴ ഇന്ന് രാവിലെ നല്ല മഴായിരുന്നു ഉച്ചക്കെഷം കുറവുണ്ട് ഉ
ആഹ വെയില്ണ്ട്ല്ലേ ഇവിടെ മഴ ഇന്നിപ്പോ ചെറുതായിട്ടൊന്ന് ചാറിപ്പോയി പക്ഷെ ഇന്നലെ ഒന്നും മഴയില്ല ഇന്നലൊക്കെ നല്ല വെയിലായിരുന്നു മഴ മഴ എങ്ങനെ കാര്യല്ല വന്നും പോയി വന്നും പോയി വന്നും പോയി കൊണ്ട്ക്ക
ആഹ
ആ ആ ആ അതാറണത് ഏ ഇല്ലല്ല ഞാൻ അ ചെയ്തിട്ടണ്ടായിരുന്നു ആശാവർക്കർ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അംഗൻവാടി ടീച്ചറൊരക്കെ ഉണ്ടായിരുന്നു ആഹ് അത് പിന്ന രണ്ട വർഷോ മൂന്ന് വർഷോ നിന്നു പിന്നെ അന്ന് അറുന്നൂറ് രൂപ ഉള്ളപ്പോ നടക്കാനും വയ്യവോണ്ട് നിർത്തി പിന്നെ അംഗൻവാടി വർക്കർ ആയിട്ട് ഒരു മൂന്ന് ആറു മാസം മൂന്ന് നിന്നു പിന്നെ അതും എഹ് പറഞ്ഞ അത് അത് കാര്യം കിട്ടിയ പിന്നെ നമുക്ക് പെർമനന്റ് ആയില്ല ഇയാൾ എന്തെങ്കിലും വർക്കെയുണ്ടോ ഇയാൾ എന്തേലും വർക്കെയ്‌ണ്ടോ? അതെല്ലേ ഞാ പിന്നെ അത്യാവശ്യം തൈക്കും ടൈലറാണ് അത്യാവശ്യം നമുക്ക് യടിക്കൊക്ക ചെയ്യും നൈറ്റി ഒക്കെ അടിച്ച് കൊടുത്തോണ്ടിരുന്നതാ പിന്നെ വയ്യാണ്ടായി കണ്ണക്കെ പിടിക്കണ്ടായപ്പോ നിർത്തി നെയ്റ്റി ഒക്കെ അടിച്ചു കൊടുക്കാൻ ഇപ്പഴും ആൾക്കാർ
എനിക്ക് വേണ്ടതൊക്കെ അടുക്കും മോൾക്ക് വേണ്ടി ഉടുപ്പ് അങ്ങനത്തെൊക്കെ സ്വന്തമായിട്ടുള്ളതൊക്കെ തയ്ക്കും. ആ ഞാൻ സ്വന്തം ഫോണിൽ നോക്കി പഠിച്ചത
ആ് ആ് ഞാനും ഇവിടെ പഠിക്കാനൊക്കെ ഒറേ പഠിക്കാനൊക്കെ പോ പഠിച്ചിട്ടൊക്കെ ഇണ്ട് പിന്നെ നമ്മള ഒരു ഇത് വന്നല്ലോ ഡിസൈനിങ് കോഴ്സ് ഒ വന്നിണ്ടായിർന്നില്ലേ അതിലും കുറെ പഠിച്ചിണ്ടായിരുന്നു നമ്മള് അതിലും കുറെപ്പടിച്ചു അങ്ങനൊക്കെറപ്പടിച്ചു മഷീൻണ്ട് വീട്ടില് അത്യാവശ്യം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് നമ്മളെ നൈറ്റി ഒക്കെ നമ്മൾ തന്നെ വണ്ണം കുറക്കോ എടുക്കോ മടിക്കോ ചെയ്യും ആണ് അതന്നെ കീറിയ പാറൊക്കെ അടിക്കാലോ കീറിയതൊക്ക നമുക്ക് അടിക്കാലോ കൊടുത്ത വെളിയിൽ കൊടുത്ത പത്ത് രൂപ കൊടുക്കണ്ടേ ഒത്തിരി കീറി അടിക്കണേൽ പ കൊടുക്കണ്ടേ?
ആ പത്ത് രൂപ പത്ത് രൂപ പോരപ്പം. ഇപ്പൊ നയ്റ്റി അടിക്കണെങ്കി ന്നെ അയ്മ്പത് രൂപക്കല്ലേ .
ആ അങ്ങനെ പോണു കാര്യങ്ങളൊക്കെ ഉം പ്രത്യേ
സ്പെഷ്യല് ഫുഡ്ഡോക്കെ ണ്ടാക്കല്
ഫുഡ് ഇന്ന് ചോർണ്ടെങ്കി ഇ സോയാബി മോളന്ന് വ ഇന്ന് സോയാബീ റോസ്റ്റ് എന്താ വെച്ചിണ്ട് അവളെന്നെ മീൻ വ മീൻപൊരിച്ചതുണ്ട്.
ആഹ്. മീനൊക്കെ ആയിലെ വീടിന്റെ അടുത്ത് കൂടെ വരോ? മീനൊക്കെ.
വ്ടെ റോ ബസ്സൊക്കെ പോവും ആ റോഡെന്നേണ് ആ റോഡ്സൈഡ് വ്ടെ റോട്ട് ക്കൂടെ ബസ്സും കാറൊക്കെ ഇഷ്ട്ടംപ്പോലെ പോവും വണ്ടികളൊക്കെ പോവും ബസ്സൊക്കെ മ്മള് നമുക്ക് അടുത്ത് സ്റ്റോപ്പ് പഞ്ചായത്ത് പഞ്ചായത്ത്ണ്ട കണ്ടതാ.
ആഹ്.
അല്ല. മ്മളെട്ത്തന്നെണ്ട് പഞ്ചായത്തും, മ് കൃഷിഭവനും, മുൻസിപ്പാലിറ്റിയും, എല്ലാ ആ അക്ഷയസെ എല്ലാംണ്ട് വില്ലേജൊക്കെ നമ്മക്ക് അടുത്തടുത്തന്നെ. റോഡ് സൈഡായതൊണ്ട് എല്ലാം കറക്റ്റാ എല്ലാം ഉണ്ട് ഉം. അതിനും ബുദ്ധിമുട്ടില്ല.
ആഹ് ഞങ്ങള് കൊറച്ചുള്ളോട്ടാണ്. കടകളൊക്കെ ണ്ട് പച്ചക്കറി കടകളൊക്കെ ണ്ട് ആ പഷെ ചിക്കനൊക്കെ വാങ്ങാൻ അങ്ങാടി പോണം അപ്പൊ ഞാന് ചെൽപ്പൊ ബ്ടെ അട്ത്തുള്ള വീട്ട്ത്തെ അ ആൾക്കാരോടൊക്കെ പറിയലാ ചിക്കൻ പിന്നെ ഫ്രിഡ്ജ് ഇങ്ങ തൊ ങ്ങപ്പളു കൊണ്ടന്നക്കാൻ പറ്റ്
ഓ ഓ ഓ നമ്മൾക്ക് പിന്നെ വിളിച്ചു പറഞ്ഞാ മതി ഒക്കെ വീടെത്തിക്കും. ഫോൺ കോൾ ആ ഫോൺ കോള് ചെയ്തമതി എല്ലാ
ആഹ് ആ ആ ഇവിടെ ഞാ അങ്ങനെ ചെയ്ത് നോക്കിട്ടില്ല. ആഹ്.
ഓലെല്ലാ വീടെത്തിക്കും ഉം അങ്ങനെള്ളെ തക്കണ്ട്. നമ്മള നമ്മുടെ വ്ടെ ഏരിയ നല്ല ഇതുള്ള ഏരിയാണെ കാടും പ്രദേശവുംല്ലാം നല്ല ജനസേവനം. ഉള്ള താണ് നെറയ വീടുകളും കാര്യങ്ങളൊക്കെ. ഉള്ള പ്രദേശമാണേ ഉം അതുകൊണ്ട്. മെയിൻ റോഡൊക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ പോവും. ഏ വെള്ളം വീട്ടിലെനെണ്ട് വെ കെണറ്ണ്ട് പൈപ്പ് നമ്മട ലൈൻ പൈപ്പ്ണ്ട്.
ആഹ് ആഹ്.
റ്റിലെ വെള്ളംപ്പൊ കുടിക്ക്ണില്ല നമുക്ക് ഈ ഡിച്ച്ചാൽ നമ്മടെ വീട്ടിന്റെതിക്കൂടെ ങ്ങനെ. ഓവ്ൽ ഇത് പോണ്ടേ ആ വെള്ളം ഒഴുകി പോകുമ്പത്തന്നെ നമ്മുടെ കിണറ്റിലേക്ക് എറങ്ങി ഒരുവഴിക്കേ ആഹ് അത് അറിഞ്ഞപ്പോ കുടിക്കാൻ പറ്റാണ്ടായി പിന്നങ്ങനെ പൈപ്പെടുത്തു പൈപൊടുത്ത് പൈപ്പ് വെള്ളം കുടിക്കും. കെൻറ്റിലെ വെള്ളം മോട്ട്റടിച്ചിട്ടാണ്. എല്ലാം വീടിക ഉപയോഗിക്ക അപ്പൊ വെള്ളം കെൻറ്റിലടീഎ ത്തിയപ്പോ ഒ അങ്ങട് എടുക്ക്ണില്ല പൈപ്പ് എടുക്ക്ണില്ല അപ്പൊ പൈപ്പുവെള്ളന്നെ ഉപയോഗിക്ക്ണെ. മോട്ട്ർ അടിക്കാൻ പറ്റ്ണില്ല ഞ് മോട്ട്ർ നല്ല വെള്ള ആയിന് ശേഷവെ. വിട്ട് മോളിക്ക് എത്തിയ ശേശെ ഇട്ക്കാൻ പറ്റൊള്ളു ആ ആ ഞാ നോ ക്കടെ പോയ്ട്ടില്ല ബേ ബേക്കിലെ കെണർ നോക്കാനെ പോയിറ്റ്ല്യാ അന്ന് മു വിട്ടതാ ആ മെയ് മാസ്ൽ വിട്ടതാ. ആ ഞ്പ്പൊ നോക്കണം വെള്ളം കൂടിട്ട്ണ്ടെങേ വീണ്ടും മോട്ട്റന്നെ നോക്കണം. പൈപ്പ് കൊറച്ച് റസ്റ്റ് കൊടുക്കണം. ആ ടാങ്കില്ക്കൊക്കെ പൈപ്പ് വെള്ളം കേര്ണത് ന്നല്ല കാശ് വര്ണ്ടെ.
ആ ആ ആഹ്.
അ ആ അതാവുമ്പ മ്മക്ക് മോട്ട്ർ ആവശ്യത്തിനടി ച്ചാ മതിയല്ലോ ആ ആഹ് അതാ പറഞ്ഞേ.
ഉം പൈപ്പ് വെള്ളം ആവുമ്പോ നമ്മള് വേഗം എടുത്ത് എടുത്ത് വെക്കണ്ടിവരും ല്ലേ വെള്ളം
അല്ലല്ല പൈപ്പില് ഓട്ടോമാറ്റിക്കായിട്ട് വേറും അതെന്നും ഓട്ടോമാറ്റിക്കായിട്ട് ന്നിക്കും ചെയ്യും ഫുള്ളാവുമ്പ ന്നിക്കും ചെയ്യും നമുക്കൊന്ന് ഓട്ടോമ് പിടിക്കൊന്നും വേണ്ട ട്ടാങ്കിലിക്ക് കണക്ഷൻ ഇട്ടിരിക്കുന്നെ അപ്പം അത് ഓട്ടോ മാറ്റിക്കയ്ന്റെ വെള്ളം കേറും ചെയ്യും നിക്കുമ്പത് ക നറയുമ്പത് ഓട്ടോമാറ്റിക്കായി നിക്കും ചെയ്യും
ആ എർ ഫുൾ ടൈം വെള്ളംണ്ടാവോ പൈപ്പില്
ഓ ഓല് ഫുൾ ടൈ വെള്ളണ്ടയ് ഇതുവരെക്കെ ഒന്നരാടൊക്കെ ആയിരുന്നു ഇപ്പഫുൾ ടൈം വെള്ളം വെര്ന്ണ്ട് മഴയായപ്പോ ഫുൾ ടൈം വെള്ളം വെര്ണ്ട്
ആ വര്ന്ന് മറ്റേ വേനൽക്കാലെ
ആഹ ഏ എന്താലേ
നൽക്കൊന്നരാ
ആ വേനക്കെ ഈ മെയ് മാസത്തിൽ മാത്രം ങ്ങനെ ഒന്നരാടം ഒക്കെ വന്നു അതുവരൊക്കെ ഫുള്ളയിരുന്നു ഏപ്രിൽ മെയ് മാസം ആയപ്പളേ ആ എല്ലാവടേം വെള്ളം കൊറഞ്ഞില്ലേ വെള്ളത്തിന് ക്ഷാമോയില്ലേ
ആഹ ആഹ്
ഒന്ന് ബേക്കോട്ട് അടിച്ചു എന്നാലും വെള്ളം ഉണ്ടായിരുന്നു ക്ഷ അത്ര വല്യ ക്ഷാമം ഉണ്ടായിരുന്നില്ല എന്നാലും വരും വൈന്നേരം ആകുമ്പളെക്കും വെള്ളൊക്കെ വരും ഉ ഉം തെ നമ്മടെ ടൈം ആയിക്കൊണ്ടിരിക്കുണു പത്ത് മിൻറ്റ് വർത്താനം പറഞ്ഞ ടൈംന്നോക്ക്ണില്ലേ
ആഹ പത്ത്പ്പ മിൻറ്റ് ആയിട്ടില്ലല്ലോ ആയിക്കൊണ്ടിരിക്കുന്നുള്ളു ആ ആ ഒമ്പതെ ന്നാപ്പത്താറ് അമ്പ തെ ഇങ്ങനെ പോണ് ആഹ
ആഹ അതാ പറഞ്ഞ നമുക്ക് മാബോ ഓക്കെ നമുക്കത് എന്തായാ നാലെ പത്ത് മിനിറ്റ് ആയില്ലേ ഓക്കെ ശരി ട്ടോ ബൈ ഉ